ഹലോ ആഹ് ഇപ്പൊ കേ ക്കാ റേഞ്ചിന്റെ എന്തോ പ്രശ്നവാ
ആ സംതിങ്ങ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും
ആഹ അതെ പിന്നെ മഴയൊക്കെ ഉണ്ടോവിടെ
ഓ മഴ തന്നെ
ഉം ആഹ ആഹ സെയിം ഇവിടെ അതന്നാണ് അവസ്ത പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖല്ലേ
ഓ വീട്ടിലേക്കെ എല്ലാരും സുഖമായിരിക്കുന്നു അടിപൊളി ഉഷാറായി പോകുന്നു
എല്ലാരെയും കുട്ടിയന്നാ ഞായറാഴ്ച ഓഹ് സുഖായിട്ടരിക്കുന്നു അടുത്ത ആഴ്ച്ച ഞാറ ഇങ്ങോട്ട് എല്ലാരേയും കൂട്ടി വായോ ചുമ്മാ നമ്മുക്ക് എല്ലാർക്കും ഒന്ന് കൂടീട്ടൊക്കെ പോകാം
വരേണ്ടിരിക്കുന്നു വരേണ്ടി വരും
ഓഹ് സന്തോഷം ആഹ് ഓഹ് ജോലിയെല്ലാം തീർത്ത് ഇവിടെ ഉം ആഹ് അതെ അതെ അതെ അതെ അതെ അതെ
എങ്ങനെ പോന്നു
എല്ലാം നന്നായിട്ട് പോണു ഞാനാണെങ്കില് മ് അതെ മ് ഇങ്ങനെ ആലോചിച്ചാത് പണ്ടത്തെ സ്കൂളിലെ ഓരോ കാര്യങ്ങളൊക്കെ ഉം ഇപ്പഴത്തെ ഇതും പണ്ടത്തെ ഒരു സ്കൂൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പ്പെ കൊറ്ച്ച് അപ്പർത്തെ പിള്ളേരൊക്കെ
നമ്മളെ പോലൊന്നുല്ലേര്ന്നു
ആഹ് അപ്പർത്തെ കുട്ട്യേള് ട്യൂഷൻ കഴിഞ്ഞ് വന്നേ ഒള്ളൂ. ഇങ്ങളക്കെ ഈ സമയത്ത് വീട്ടില് ഇടന്ന് സുഖവായിട്ട് ഒറക്കാല്ലെ പിന്നിം പിള്ളേർക്കൊന്നും ഒറങ്ങാൻപോലും സമയില്ല രാവിലെ സ്കൂൾ ബസ്സ് ആറുമണി ആവ്മ്പഴ് റ്റെല് വരുമ്പഴത്തേക്ക്ന് ഓട്ടം പിന്നെ വന്ന് ട്യൂഷൻ എസ്ട്രാ ക്ലാസ് അങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ ട്യൂഷൻ സ്പെഷ്യൽ ട്ടൊ ഇയ്യ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പം രാത്രിയാവും.
ഇനി പഴയ പോലല്ലേ ഇപ്പോ കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾക്കും ആ നമ്മള് കാലഘട്ടത്തില് പോലെ എന്തില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല.
ആഹ
ആ സംസാരിക്കാനുള്ള സമയമൊക്കെ വളരെ കുറവാണ് കാരണം കംപ്ലീറ്റ് നീ പറഞ്ഞ പോലെ കംപ്ലീറ്റ് എന്താണ്? ട്യൂഷന് കാര്യങ്ങള് സ്കൂള് പിന്നെ ഈവെനിംഗ് ടൈമില് പഠനം കാര്യങ്ങളും ഇത് മാത്രാണ് അല്ലാതെ അവര്ക്ക് ശരിക്ക് ലൈഫ് ന്താന്ന് പോലും പറഞ്ഞ്കൊടുക്കാന് പോരന്റ്സിനും സമയല്ല.
ഇന്തേ നിനക്ക് ഓർമ്മയുണ്ടൊ നമ്മളന്ന് സ്കൂളില് പോകുന്ന സമയത്ത് മറ്റേ മാനുക്കാക്കാന്റെ അവ്ടെന്ന് ചാമ്പക്കെക്കൊ പൊട്ടിച്ചിട്ട് പോണേക്കെ അല്ലേ ആഹ. നമ്മളെല്ലാരും എന്തൊരു സോഷ്യലായിരുന്നു. ലേ ക്ലാസ്സിലായാലും എല്ലാരും ഒന്നിച്ചുള്ള ആ ഒരു ഷെയറിങ് അതായത് നമ്മളെല്ലാരും വീട്ടില് എന്താണ്
ചിലത് മറക്കാൻ കഴിയൂല്ല അത് വേറെ ലെവലായിരിക്കും.
ആഹാ നമ്മളെല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നതന്നെ എല്ലാം ഒരു കറി തന്നെല്ലേ. എത്ര പേർക്ക കൊടുക്കുക, നമ്മുടെ പ്ലീറ്റിൽ തീരിച്ച് വരുമ്പോഴത്തേക്കും നല്ല, ഒരുപാട് കറികളാവുക!
അതെ ആഹാ,
ഇപ്പം പിള്ളേരന്താ ഇല്ല ഇല്ല ഇല്ല. അത് അത് ഭയങ്കര പ്രശ്നാണ് ഇപ്പം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെ
നീ ഇവിടെ ഈയിടെ കണ്ട ഒരു സിനിമയിൽ അതിനെ എന്ത് ചെയ്യുന്നു ചിത്രീകരിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പാത്തെ കാലത്തുള്ള കുട്ടികൾക്ക് അത് അറിയൂല്ല
അതെ അതെ
അത് വളരെ യാദൃഷ്ടികമായിട്ടാണ് അങ്ങനെയുള്ള ഒരു മൊമെന്റ് കാണുന്നത്
അതെ നമ്മളൊക്കെ ഓരോ സാധനങ്ങൾ എത്ര സുഷ നമ്മുടെ ഇൻസ്‌ട്രുമെന്റ് ബോക്സ് ഒക്കെ നമ്മൾ അഞ്ചാം ക്ലാസ്സ്‌ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാ പത്താം ക്ലാസ്സ് വരെ നമ്മുടെ ഇല്ലാത്ത് അത് അതേപോലെ കാണും
അതെ ജിയോമെട്രിക് ബോക്സ്
ആഹ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓരോ വർഷം നീ ഉണ്ടായിരുന്നു മറ്റേ- ഒരു യൂട്യൂബർ ഒരു കൊ കുട്ടി ഒരു വർഷത്തേക്ക് വാങ്ങിച്ച സ്കൂൾ സാധനങ്ങളെല്ലാം എന്തൊരു വാ- കൂട്ടിയേക്കുന്ന നമ്മളൊക്കെ- ഇത്ര കൊല്ലത്തേക്ക് വാങ്ങിച്ച ഇത്ര കൊല്ലത്തേക്ക് വാങ്ങിച്ച കഴിഞ്ഞാ എത്ര കൊല്ലം നമ്മളത് ഉപയോഗിക്കുല്ലേ എല്ലാം നമ്മൾക്കൊരു പൈസ നമ്മൾ അതേപോലെ മൂല്യം അതേപോലെ നമ്മൾ സൂക്ഷിച്ച കൈകാര്യം ചെയ്യു ഇര്ന്നെ
തീർച്ചയായിട്ടും അത് നമ്മള് പേരൻസും അങ്ങനെ തന്നെർന്നു നമുക്ക് അതിനുള്ള വാല്യൂ എന്താന്ന്ള്ളത്. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല പാരന്റ്സ് ബുദ്ധിമു കുട്ടികളെ അറിയിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് കുട്ടികൾക്ക് അതിനെ കുറിച്ചുള്ള ചിന്തല്ലാതെയാണ് അവര് വളരു
പ്പം ഇപ്പൊ ഫോൺ വാങ്ങി തന്നില്ലയോ അതേപോലെ ബൈക്ക് വാങ്ങി തന്നില്ല പ്പഴേ ഒരു. അത് കൊണ്ട് കയർനകത്ത് ജീവിതം അവസാനിപ്പി
അതെ അതെ അതായത് ഒട്ടും ചിന്തിക്കുന്ന്ല്ല.
ഇല്ലില്ലില്ല പത്ത് രൂപ ഇല്ലാത്തന്റെ പേരില് നമ്മളക്കെ ഫോട്ടോ എടുക്കാൻ പറ്റ് റ്റാണ്ടായി പോയ നമുക്കൊരു ബാല്യുണ്ടായിരുന്ന്.
അതൊക്കെ ഇവര് ഇവരെ കൊണ്ട് ഒരി ക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സെക്കൻഡ്സ് ആയിരിക്കും അതൊക്കെ. ഇപ്പള്ള കുട്ടികൾക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും മനസ്സിലാവുല്ല.
എന്താ പറയാ ഒരു ഉം. ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോഴത്തെ പിള്ളേര് ഒന്നിനോടും. ഇപ്പം മാതാപിതാക്കളോടാവട്ടെ കൂടപ്പെറപ്പുകളോടാവട്ടെ.
കുട്ടികളോട് സംസാരിക്ക്ണില്ല.
നമ്മള് നമ്മളെ വീട്ടില് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ.
ആഹ് അല്ല അത് ഭയങ്കര അപകടങ്ങളിലേക്കും ഇല്ല അവർക്ക് അവരുടെ ജോലി, സ്റ്റാറ്റസ്, തിരക്ക് അതിനെടേയിലൊന്നും. മക്കൾടെ കാര്യം നോക്കാൻ അവർക്ക് സമയല്ല. പിന്നെ റിട്ടയേർഡായ അല്ലെങ്കിൽ വീ ട്ടീരിക്കുന്ന കൊറേ അപ്പൂപ്പനും അമ്മൂമ്മമാരുടെയും ജോലിയാണ് ഇപ്പ മക്കളെ നോ ക്കാ കൊച്ചുമക്കളെ നോക്ക എന്നുള്ള ചുമതല.
തെ, ഞാന് ആ ഒരു സമൂഹത്തോട്
ആഹ് ഇല്ല പിള്ളേരാകുമ്പോ എല്ലാം ചെയ് ത് ജോലികളായാലും ചെയ്യണം. ആഹ് അതേപോലെ സ്വന്തം കാര്യങ്ങള് ചെയ്യാൻ പഠിക്കണം ഷെയറിങ് പഠിക്കണം.
ഒന്നും വേണ്ട നമ്മള് ചെരുപ്പ്ടാതെ ഗ്രൗണ്ടിൽ ഓടീട്ട്ണ്ട്.
അതെ അതെ ഇപ്പം ഷൂ തന്നെ പലേ ഓക്കേ കാലഘട്ടത്തിനൻസരിച്ച് മാറുന്നത് നല്ലതാണ്. ചിൻ ആ ചിന്തയോട് എനിക്ക് യോജിപ്പൊന്നും വിജോ വിയോ ക്കൊന്നും ഇല്ല. എങ്കിൽ പോലും. എല്ലാം അറിഞ്ഞ് പിള്ളേർ വളരുന്നത് ഭയങ്കര രസാണ് അല്ലെ? പൈസയുടെ ഇതായാലും. ഉം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞ നമ്മടെ നമ്മടെ ജീവിത സാഹചര്യം മെയ്നായിട്ട്. മറ്റൊരു കുട്ടിയുടെ ജീവിത സാഹചര്യം കണ്ടിട്ട് നമ്മൾ അത് കണ്ട് വേണംന്ന് പറ പിടിവാശി പിടിക്കുന്ന ആ സ്വഭാവൊന്നും ല്ലേ.
അതെ അതൊക്കെ നിലവില് പേരൻസിന്റെ കൈകൾലാണ്. നല്ലോരു കുട്ടി എങ്ങനെ വളരണം എന്നുള്ളത് വീട്ട്ന്ന് പഠിക്കണതാ. അത് ഒരി തില് നമുക്ക് ടീച്ചേഴ്സിനെ പോലും കുറ്റം പറയാൻ പറ്റി
ഹൺഡ്രഡ് പെർസെൻറേജ് വീട്ടിൽന്ന് അവർക്ക് എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷൻ കി ആ അനുസരിച്ചിട്ട് അവര് ആ ഒരു കാര്യത്തില് വരുള്ളൂ
അല്ല ഇനി ഇപ്പ ഇതിനക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മളടെയ ഒക്കെ ഒരു പിള്ളേര് നമ്മള് അതേപോലെ വളത്തണം എല്ലാ കാര്യങ്ങളും ന്റെ സാഹചര്യം എങ്ങനെയാണ്. എന്ന് വെച്ചിട്ട് മോശം ഒള്ള രീതിയിൽ അങ്ങനെ വളർ ഇല്ലാന്നുള്ള ഇല്ലായ്മയിൽ അങ്ങനെയല്ല എങ്കിലും.
പക്ഷെ നീ പറഞ്ഞ പോയിന്റ്നിക്ക് മനസ്സിലായി. ക്ഷെ ആ ഒരു കാര്യം കാര്യ ഗൗരവും കുട്ട കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനനുരിച്ച് ള്ള എന്താ പാരന്റിങ് ആയിരിക്കണം ന്നള്ളു. അല്ലാതെ ആതെ കാഴ്ചപ്പാട്ന്നും. കുടിവളർത്തിയ മതി അല്ലാതെ നമ്മള് ദാരിദ്ര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്ക എന്നത്
ആഹ് അങ്ങനെയല്ല അല്ലല്ല നീയിപ്പം നിനക്ക് പത്ത് രൂപ തന്ന് കഴിഞ്ഞാ നീ ആ പത്ത് പത്ത് രൂപ എന്തിനെല്ലാം വിനിയോഗിക്കുന്നുണ്ടോ? ബാലൻസുമില്ല ഇല്ല ഒരു രൂപയെങ്കിലും മാറ്റി വെക്കാൻ എന്റെൽ ഉണ്ടാവണം നീ ഒൻപത് രൂപ എന്ത് വാങ്ങിച്ചാലും കൊഴപ്പഇല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിച്ച. ആവശ്യംല്ലാത്തതല്ല ആവശ്യള്ള സാധനങ്ങൾ. ഉപയോഗിച്ചാ കുഴപ്പില്ല
തിന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മു കുടുക്കല് ചെറിയ ഒരു പെട്ടില് എന്ത് ചെയ്യും കാഷിട്ടക്ക പരിപാടി പരിപാടി
ഞാ അവസാനം ഓണം നല്ല സമയകുമ്പോഴത്തേനു ആരും
ആഹ് അതെ അത് പൊട്ടിക്കവും അതെ അതൊക്കെ ഭയങ്കര ചെയ്ത്
ഇപ്പോഴത്തെ പിള്ളേര് അതൊക്കെ ട്രെയിൻ ചെയ്തെട്ത്താ അവര്ക്ക് ക്കെ നല്ലതെ ഇപ്പോഴത്തെ പിള്ളേരെ ട്രെയിന് ചെയ്യികണം ന്ന് ഛേ നമ്മളെപ്പോലുള്ള ഇപ്പോഴത്തെ തലമുറ വേണം വിചാരിക്കാ നമ്മളുടെ ഒരു ടീമ്മ് നമ്മടെ പിള്ളാരെ അതേപോലെ വളത്തണം. അത് പിന്നെ കുഴപ്പമില്ലല്ലോ?
ത അത്രഉളു
നോരാളെ കണ്ട് പഠിക്ക്പ അത് അത് പോയിന്റ് ആയിട്ട് കാണിക്കുകല്ലോ
കാര്യത്തി അങ്ങൻതന്നെല്ലേ വര് അ
ഉം ശരിയാവും ശരിയാവാതെ അഹ് എവിടെ പോകനാ
ശെരിയാക്കണം, ശെരിയാക്കേണ്ടി വരും.
എന്തോ പഴയകാല കാര്യങ്ങളിലോട്ടൊക്കെ എപ്പോഴോന്ന് എത്തി നോക്കിയതുപോലെ തോന്നുന്ന്.
തീർച്ചയായിട്ടും അല്ല അതില്തന്നെ ഈ ഒരു കോള് വന്നപ്പോഴ് തന്നെ നമുക്ക് എന്തുണ്ട് അയിലരു സന്തോഷം കിട്ടി.
ഉം ഒത്തിരിഒ കൊറച്ചു ഒനാളിന് ഏഷ തോന്ന്ല്ലേ വിളിക്കുന്നെ നതാ വിശേഷങ്ങള് ചോയിക്കാനൊക്കെ അല്ല ഒത്തിരി നാളിന് ഏഷ നമ്മള്. അല്ല നമ്മള ഒത്തിരി നാളിന് ഏഷ വിളിക്ക് ഉം പക്ഷെ ഒര് ആ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലേ
അല്ല അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ആഴമേറിയാ
അതെടാ അതെ തീർച്ചയായിട്ട് നീ പറഞ്ഞത് സത്യം തന്നെ അങ്ങനെ എന്തെകിലും പ്രാർത്ഥനയിൽ നിങ്ങല്ലാവരും ഉണ്ടാവും. നമ്മുടെ ടീച്ചർമാരായാലും, നമ്മുടെ കൂടെ പഠിച്ചവരായാലും. എല്ലാരും
അങ്ങൻതന്നെയാവട്ടെ
പിന്നെ പിന്നെ എന്തോണ്ട് നീ ചോറ് കഴിച്ചായിരുന്നോ ഹും അതൊക്കെ രക്ഷപെടുടാ ഉറപ്പായിട്ട് ദൈവത്തിന്റെഅനുഗ്രഹം ഇണ്ടാവട്ടെ. പിന്നെ നീ കഴിച്ചായിര്ന്നോ?
ആ ഞാൻ ഭക്ഷണം കഴിച്ചു.
മം എന്നാ ഒരുപാട് വൈകിക്കണ്ട നി ആ കഴിച്ചടാ കഴിച്ചു. എന്നാ നീ കിടന്നോ.
ആ ഓക്കെ.
സമയം കിട്ടിയത് ഇപ്പഴാടാ അതാ വിളിച്ചേ.
ആഹ് ഓക്കേ ഓക്കേ ഓക്കെ
ഓക്കേടാ ഓക്കേ ഓക്കെ ശരി തീർച്ചയായിട്ടും.